ഹലോ ആഹ് കേക്കുന്നു ഉണ്ടോ? ഉം ഇപ്പം ആഹ് കേക്കാം ഇപ്പം ഡെസ്റ്റ് അലർജിയൊക്കെ ഉണ്ട് അല്ലെ
ആഹ് അതെ എനിക്കും ഉണ്ട് അലർജി എനിക്ക് അത് ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഉം പിന്നെയ് നാൻ ഇങ്ങനെ മണ്ണിലൊന്നും അധികം കളിച്ചീര്ന്നില്ല പൺ ഇൻക്കത് നമുക്ക് പേഴ്സണലി ഇഷ്ടണ്ടായിരുന്നില്ല ഇനിക്ക് ഉം ഓരോ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ആ ഉണ്ടാവോല്ലോ ഉം എനിക്ക് മണ്ണ് കളിക്കുന്ന ഏ എൻ്റെ കൂടപ്പുറപ്പോളൊക്കെ കട് കളിച്ചിരുന്നത് ഏഹ് ഫ്രണ്ട്സും എല്ലാരും കളിക്കും പക്ഷെ എനിക്ക് കളിക്കാൻ നല്ല ഇതേയിരുന്നു ഒരു ന്താ പറയാ
ഒരു താല്പര്യല്ലേ
ആഹ് താല്പര്യല്ല നമുക്ക് പറയീലേ അറപ്പ് ന്നൊക്കെ പറയില്ലേ ന്ന പോലൊയിരുന്നു ഉം
അത് പ്പൊ ആഹ് ഒരു ശീല ഒര് ഇതായോണ്ടാ മനസ്സിൽ ആഹ്
പി അപ്പൊ ഞാൻ പൊടീക്കൊന്നും അറ്ങ്ങാതെ നല്ലൊരു വൃത്തിയോടെ പോവു ഇതാ പൊടീക്ക് പൊടിയും മണ്ണൊന്നും തട്ട്ണത് എനിക്ക് ഇ ഇഷ്ടേണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് ഈ പൊടിയിലു ഇതിലൊക്കെ പണിയെടുക്കല് തൊട്ത്തിയപ്പളെയ് ഏഹ് അത് പിന്നെ ഏഹ് നമുക്ക് പറ്റുന്നില്ല നമ്മളെ ഇതുമായിട്ട് അഹ് കൂട്ടാവുന്നില്ല അതുകൊണ്ടാ ആഹ് ഒരു പ്രശ്നാണ് അല്ലാതെല്ല ആഹ് ബീഫിന് ഇതുവരെ ഇണ്ടായിട്ടില്ല ആഹ്
പക്ഷെ ആഹ്‌ ഉണ്ടാവാതിരിക്കട്ടെ എനിക്കിപ്പം എവിടെ പോയാലും
ഇള്ള ഇതാണ് ഇപ്പ കേൾക്കുന്നെ
കേൾക്കുന്ന് ഞാ എനിക്ക് ഇങ്ങനെ ബീഫിന് ഇതായപ്പം നമ്മള് ഈ ആഹ് എന്തോ ഹക്കീക്ക ഉളുഹിയൊക്കെ കിട്ടൊ ഈ മട്ടൻ കി ട്ടോല്ലോ അപ്പം മട്ടൻ കിട്ടുമ്പോ എനിക്ക് ഞാൻ ഇങ്ങനെ ഏഹ് ജസ്റ്റ് ഇങ്ങനെ നെറ്റിലൊന്ന് നോക്കി ആ ബീഫിന് അലർജി ഉള്ളവർക്ക് മട്ടനും അലർ യാവാവോന്ന് നോക്കി അപ്പം ഇങ്ങനെ അതിനത്ത് പർഞ്ഞു ചാൻസ് വളരെ കൂടുതലാണ് കാരണം രണ്ട് റെഡ്മീറ്റ് അല്ലേ അപ്പം ഉം രണ്ടിനും പ്രൊ ട്ടീൻ സ്ട്രക്ചർ ഒരേ പോലെ ഇപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടന്ന് പറഞ്ഞു ഇപ്പ ഞാന് ഞാൻ എന്ത ചെയ്തയ്ന്നാൽ ആദ്യൊന്ന് ഉം ഒരേ ഒരു പോലത്തെയാണ് ആഹ് അപ്പൊ ഞാന് ആദ്യൊന്നും ഉം കഴിച്ചില്ല ആദ്യ രണ്ട് രണ്ട് വട്ടം കൊണ്ട് വെച്ചു ഇമ്മച്ചി പറഞ്ഞെന്ന് മ ട്ടനല്ലേ കുഴപ്പല്ല കഴിക്കെന്ന് പറഞ്ഞു കഴിച്ചില്ല പിന്നെ ഒരു വട്ടം ആഹ് എന്ത് ആയാലും ആവട്ടെന്ന് കരുതി കഴിച്ചു പക്ഷെ ഭാഗ്യത്തിന് കൊഴപ്പല്ലായിരുന്നു പത്തിരുപത് ഭാഗ്യത്തിന് കൊഴപ്പല്ലായിരുന്നു അത് പിന്നെ ന്നെ ആഹ് മട്ടൻ കഴിക്കും
ഉം
അന്ന് തോനെ ഉണ്ടായിരുന്നു പിന്നെ പിന്ന വെച്ചത് മൊത്തം ഞാനാ കഴിച്ചേ
ആഹ്
ഭാഗ്യത്തിന് ഇപ്പം പറ്റൂല
അത് അത് കഴിക്കാൻ പറ്റുന്നതന്നെ ഭാഗ്യം ബീഫ് കഴിക്കണ്ട ആഗ്രഹം ത്തിന് അത് കഴിക്കാലോ
അത് കഴിക്കാലോ ഏതാണ്ട് ഒരേ ടേസ്റ്റ് തന്നെയാണല്ലോ
ഉം
പിന്നെ നമ്മള് ഇതേ
പക്ഷേ ഒന്നും കൂടിം ഏ രസം
ബീഫാണ് മ മട്ടണായിരിക്കും മറ്റേ ഈ നമ്മുടെ കപ്പയും ബീഫും അത് രണ്ടും കോമ്പിനേഷൻ അഴ
ആഹ് അതെ അതെ അത് ഇപ്പ നമുക്ക് മ ട്ടിനും കപ്പ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ പക്ഷെ കോമ്പിനേഷ ഷല് പുലിം ബീഫാണ്
ബീഫാണ് അത് പൊറോട്ട എന്ന് പറയുമ്പോഴേ ആൾക്കാരുടെ മനസ്സി വരുന്നത് ബീഫാ
അതെ അതെ
ഉം അപ്പൊ അതൊന്നും കഴിക്കാ കഴിക്കാനും പറ്റില്ല അങ്ങനത്തേക്കുള്ളൊരു
നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ ഈ പെരുന്നാളിന്റെ സമയങ്ങളിലൊക്കെ പള്ളിയിൽ നിന്ന് ബീഫ് കിട്ടും മട്ടനും ഉം
കിട്ടുമ്പം ഉം
നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ആഹ് കാര്യമായിട്ട് ചിലപ്പോ തോനെ കഴിക്കുക അപ്പോഴൊക്കെ ആയിരിക്കും അല്ലാത്ത സമയങ്ങളിലൊന്നും അധികവും അപ്പൊ നമ്മള് എപ്പോഴൊന്നും വാങ്ങിച്ച് കഴിക്കുവൊന്നുംല്ലല്ലോ ബീഫ് ഓ ആഴ്ചയിൽ ഒരിക്കെ അങ്ങനെയൊക്കെയല്ലേ വാങ്ങിക്കുക
ഉം
ഉം
ഇത് എനിക്കാണെങ്കിൽ എവിടേലും ചെന്നാലും എന്തുവാ കല്യാണത്തിനോ വല്ലോടുത്തും ചെന്നാലും ഞാൻ അതിന്റെകൂടെ
ബിരിയാണി മാത്രമുള്ളെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവൂലേ ഒരു ഫുഡ് മാത്രല്ലേ ആഹ് അപ്പോ അത് ബുദ്ധിമുട്ടായിരിക്കുവോ അത്
പിന്നെ ഭയങ്കര വലിയ വലിയ ഭയങ്കര കുറച്ച് പണക്കാരത്തൊക്കെ അങ്ങനെയുള്ളോട്ട്
ആഹ് ഒരു ആഹ് മട്ടനും പിന്നെ ചെല ചെല കല്യാണങ്ങൾക്ക് രണ്ട് ഐറ്റം ചോറായിട്ടുണ്ടാവും പ്പം ഒരു ചിക്കൻ ചോറും ഒരു ബീഫിൻ്റെ ചോറും ആയിട്ട്
ഉം പക്ഷെ മിക്കടുത്തും ഇതിങ്ങനെ ബീഫാണ് എനിക്ക് അതുകൊണ്ട് ഇന്ന് ചെന്നാ ബിരിയാണി എനിക്കാണെങ്കി ഭയങ്കര ബിരിയാണി ഭയങ്കര ഇഷ്ടവാ ബരിയാ ബിരിയാണി ഭയങ്കര ഇഷ്ട ഞാൻ എത്ര ചെന്നാല് എന്നും ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഞാൻ വയററിയാതെ കഴിക്കുന്ന ഒരു സാധനാ ബിരിയാണി അപ്പൊ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോം ഞാൻ അതൊന്നും കഴി ന് പറയുമ്പത്തേനും ഭയങ്കര ഒരിതാണ് ഞാൻ സാധാ ചോറ് കഴിച്ചിട്ടാ വരുന്നെ
ആഹ് അതാണ് നമുക്ക് കൈക്കാള്ളത് അത്രക്കും ഇഷ്ടമുള്ള സാധനങ്ങളെ അങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോൾ
അതൊരു ബുദ്ധിമുട്ടാണ് ഉം അതെന്ന് വെച്ചാൽ എനിക്ക് അത്രക്ക് ഇഷ്ടമുള്ള സാധനാ
കഴിഞ്ഞാല്
ഉം എവിടെ ചെന്നാലും അന്വേഷിക്കണം എന്തോ ബിരിയാണിയുടെ എന്തോ ആന്ന് ഉം അതൊരു കുഴപ്പാ
ഉം പിന്നെപ്പോ എല്ലാരും കഴിക്കുമ്പോ നമ്മള് കഴിക്കാതിരി ക്കാനും അതും കഴിയില്ലല്ലോ
ഇതാവാൻ കഴിയില്ല ഞാൻ ഞാനാണെങ്കിം ബീഫ് വെച്ചാ പാത്രത്തി പോലും എനിക്ക് തൊടാൻ പേടിയാ എന്ന് വച്ചാ ഞാൻ അത്രക്ക് ഒന്ന് അനുഭവിച്ചു അതുപോലെ ഉം ഉറപ്പായിട്ടും എനിക്കത് എനിക്ക് അത് ഭയങ്കര പേടിയാണ് പക്ഷെ ഞാൻ അത്രക്ക് അനുഭവി
പിന്നെ എന്താന്ന് വെച്ചാ ബീഫ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതും ആണ് ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉം ഫാറ്റും ഒക്കെയുണ്ടാകുമ്പോ അതൊക്കെ നല്ലതാണ്. അവോയ്ഡ് ചെയ്യുന്നു പക്ഷേ ഒരു നോ എന്താ പറയാ ഉം കഴിക്കണത് ആഹ് നമ്മള് കഴിക്കാതിരിക്കൂലെ? ത്ര ന്താണെലും പ്പതാ ഷുഗറ് ഏ അവോയ്ഡ് യ്യണ്ട ഒരു സാധന നമ്മ മ്മള ജീവിതത്തിന്ന് തന്നെ നമ്മളിപ്പോ അത് പറ്റേ അവോയോയിഡ് യ്യുന്നൊന്നുംല്ലല്ലോ പരമാവധി ഒന്ന് നമ്മള് ഒന്ന് കൊറക്കാനൊക്കെ നോക്കും ഇപ്പ ചായയില് ഉം മ മധു ധുരം ഇടുമ്പോഴൊക്കൊന്ന് ജസ്റ്റൊന്ന് കൊറക്കാൻ നോക്കും അല്ലാതെ ഇട് അവോയ്ഡ് യ്യൊന്നില്ലല്ലോ? ഒരു വിധം ആളുകളും അവോയ്ഡ് യ്യുന്നില്ല പഞ്ചാര വാങ്ങിക്കാതിരിക്കുന്നെ ഒന്നുല്ല.
ഞങ്ങളിവടെയ് ഞങ്ങള് അ അങ്ങനെ പഞ്ചാര ഉപയോഗ ക്കത്തില്ല പക്ഷേ ഐസ്ക്രീമൊക്കെ കിട്ടിയാല് കഴ
ആഹ് ആഹ് ആ അങ്ങ് നമ്മളങ്ങനെ കഴിക്കും അല്ലാതെ തെന്നെ നിത്യജീവിതത്തിലൊരുപാട് ഏ സംഭവങ്ങൾ അങ്ങനെ കഴിക്കു
പിന്നെ നമുക്ക് ഷുഗർ കട്ടെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മള് കഴിക്കുന്ന ഓരോ ചോറിനകത്ത് പോലും ഷുഗറുണ്ട് ഷുഗർ കട്ട് ചെയ്യുന്നൊരു ചോറ് പോലും ഉപേക്ഷിക്കുന്ന.
ചോറും ഏ ഒയിവാക്കണം കാരണംഈ ഷുഗറ് വന്ന് കഴിഞ്ഞാലേയ് അത് ന്ന് മാറിക്കി കിട്ടണെങ്കിൽ വളരെ പ്രയാസാണ് അത് മാറിപ്പോകൊന്നുല്ല.
മാറി പോകത്തില്ല ഉം ഉം പിന്നെ ഈ ആം അയിര് പ്രത്യേകിച്ച് വല്ല്യേ ഗുണള്ള തല്ല ചോറ് നമ്മുടെ ഇവിടെ കേരളത്തിലൊള്ളു ഈ ചോറ് ഇങ്ങനെ ഉച്ചക്ക് കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം.
അതെ ആഹ് അല്ലാതെ പിന്നെ എന്താ നമ്മള് കഴിക്ക ഉച്ചക്ക്
അ അയ്യേ പൊറത്തുള്ളോരൊക്കെ എനിക്ക് തോനുന്നേയ് ഇവരൊക്കെ അങ്ങോട്ടൊക്കെ ഉള്ളവർ എനിക്ക് തോന്നുന്നു ഗോതമ്പിന്റെ സാധനങ്ങള് ഗോതമ്പ് നെല്ല് തെ അങ്ങനുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കഴിക്കുന്ന. അവർക്ക ഇഷ്ടംപോലെ ഗോതമ്പൂ ഉണ്ടല്ലോ?
പിന്നെ പ്പോ നമ്മള് ഈ ണ്ടാക്കുന്ന കിഴങ് കറി കിഴങ്ങിലൊ ക്കെ നല്ല ഷുഗറിന്റെ ത്ണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളില്.
ഈ ഹ് പ്രത്യേകിച്ചീ ഷുഗർ ഉള്ളവർക്കാണെങ്കിലേയ് ഷുഗറിനോട താല്പ
ഉം അതെ അതെ അതെ അത് ശരിയാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളോടും ചോറിനോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും
രിയോ നമ്മ നമ്മക്ക് നമ്മളത് ഉപേശിച്ചാല് അവരത് വേണ്ടാന്ന് വെയ്ക്കൂല.
അതെ അതെ
എന്റെ ഞ്ഞിന്റെ വാപ്പാക്ക് ഷുഗറുണ്ട് അപ്പൊ
ആഹ് ഷുഗറ് വന്ന് കഴിഞ്ഞാല് പിന്നെ പേടിയാ നമ്മക്ക് പിന്നെ അത് കണ്ട്രോളിയ്യാനെയ് ഒരു സാധനവും പിന്നെ നേരങ്ങത്തില് കഴിക്കാൻ നമുക്ക് പേടിയായിരിക്കും എന്ത് ഷു ഗറുള്ളതോ ഇല്ലാത്തതോ ആയ സാധ നങ്ങളൊക്കെ കഴിക്കാൻ പേടിയായിരിക്കും അത് ത് കഴിഞ്ഞാല് പിന്നെ ഇപ്പോ ഇൻന്റെരു എന്താ ഞാനറിയുന്ന വ്ടെ അടുത്തൊരാ ആൾ തന്നെയാണ്. ആൾക്ക് ഇതേപോലെ ഷുഗർ മൂത്തിട്ടെയ് മുറിയായിട്ട് കാലിന്റെ ഏ ഒരു വെരല് മുറിച്ചങ്ങ് മാറ്റി.
ഉം ഞാനും ഇതേപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട്.
ആ ആ ആഹ്
അത് ഈ ഷുഗറ് വന്ന ആൾക്ക് ഈ മുറിവൊക്കെ വരുമ്പോഴുണ്ടല്ലോ അത് ഏ അത് മാറാൻ വേണ്ടിട്ട് ഭയങ്കര താമസ ഒര് ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെണ്ട്
അതെ നല്ല ബുദ്ധിമുട്ടാണ് നമ്മള് ശ്രദ്ധിച്ചാല് കൊഴപ്പല്ല പിന്നെയാണ് പിന്നെ നോക്കുകയാണെങ്കില് മെയിനായിട്ട് ള്ള ഇതാണ് സിസർ വലി വലി ഉണ്ടല്ലോ അത് നല്ലൊരു പ്രശ്നമാണ് നമ്മുടെ ഏയ് എന്താ ആയുസിന് കൊറവ എന്താ പറയാ മരണ
ആഹ് നയിക്കുന്ന ഞാ ആഹ് ഇങ്ങനെ എന്തൊരു ക്ലാസ് വന്നപ്പം പറഞ്ഞു നമ്മുടെ നമ്മുടെ ആയുസിന്റെ പതിനഞ്ച് ശതമാനം നമ്മൾ വലിച്ചോണ്ടിരിക്കുമ്പോ പതിനഞ്ച് ശതമാനം വെച്ച് കുറഞ്ഞോണ്ടിരിക്കുവാണ്
അതെ അതെ അങ്ങനെയാണ് കാരണം അത് കാരണം പിന്നെ ക്യാൻസർ ആയി ക്യാൻസറ് പിന്നെ മാറൂലല്ലേ ക്യാൻസറൊക്കെ ഒരു മാറാ രോഗമാണ്
വലിക്കുന്നവർക്ക് മിക്കവറും ഷുഗർ ഷുഗറായിട്ട് വരുന്നൊരു കാര്യ ക്യാൻസർ
ആഹ് ഈ ക്യാൻസർന്ന് പറഞ്ഞ നൂറില് ഒരാൾക്ക് ചെലപ്പോ അതൊന്ന് മാറീന്ന് വരും ബാക്കി എല്ലാവരും പോകുന്നൊരു സംഭവമാണ് ഈ ക്യാൻസർ ക്യാൻസറ് ഉം
ഈ മദ്യത്തെ കാളുവേ ഏറ്റവും കൂടുതൽ ദൂഷ്യ ഉള്ളത് ഉം ദൂഷ്യം ള്ളത് ഈ പുകവലിയാ
അതെ പിന്നെ നമുക്ക് ജീവൻ നിലനിർത്താനുള്ള ഒരു വഴിയാണ്
കീമോ പക്ഷെ അതൊക്കെ ചെയ ക്കെ ചെയ്യുന്നതിന് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്
അതെ ആഹ് നല്ല എക്സ്പെൻസാണ് പിന്നെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് ട്ടേൾ വരും മുടിക്കൊക്കെ നല്ല പ്രശ്നമാണ് അതൊക്കെ ഷോക്ക് അടിപ്പിച്ചിട്ടും ഒക്കെല്ലേ ചെയ്യുന്നത്
ആഹ് അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും ഓരോ ആൾക്കാർക്കൊക്കെ ഭയങ്കര വേദ
നല്ല ബുദ്ധിമുട്ടാണ് അത് അങ്ങനെയൊന്നും ആക്കാതിരിക്കട്ടെ കാക്കട്ടെ നമ്മളെ ആഹ് എന്നാ ശരി എന്നാ ശരി
ആഹ്